ഹലോ ആ ഇപ്പൊ കേക്ക്ണ്ട് ആ എപ്പളാ വന്നേ
പോവര അപ്പൊച്ചില രണ്ടേ മുക്കാല് ആയപൊത്തി പിന്നെ തെന്നാപ്പിക്കോല കഞ്ഞിയൊ കൊടുത്തങ്ങാണ്ട് ഓനൊ ഉം ആരുല്ല ഓള് മാത്രങ്ങനെ നിക്ക്ണ് ണ്ട് ആകെമൂ െന്നണ രണ്ട് വരി വൽതുല്ല ചെറിയതാടന്നെക്ക് ചെറ്യേരു കുട്ടി
ചെറേ
ആഹ്
ഏഹ് കളർ മീനോളൊന്നുല്ലേ
കളർ മീൻ കളൊന്നില്ല സാദാ ഗപ്യേള് ചിറി വർന്നിട്ട്യമാരെ ഓട്ടറ്ഷ് നിറ് പോരായ്ന് ഭാഗ്യം പത്തുറ്പൈ ത്തെ പിന്നെ ഊ െപ്പർ വേറോട്ടറി ശിപ്പ് അല്ലേ പത്തു റ്പ്യ കൊടുത്തബ്ടെ നാലഞ്ചാ അഞ്ചണോ ട അപ്പുറത്തെ പരില്ലേ ആ മീന് മുപ്പറ്പേന്റെ ഓടർഷിം മൊട്ക്കി പഞ്ചായത്തിക്കോയി ണെങ്കില് അറി ഞാനും ഷാ ഞങ്ങള് അങ്ങനെ നടന്നങ്ങനെ പോയി ചെന്ന് ഞാൻ ന്താ പോയപ്പോ എന്തായാലും ഇന്റെ മല്ലിം മൊളകൊക്കെ ഇട്ത്തിനു അതൊക്കെ വറത്ത് വർത്തെട്ത്തിനു അഹോണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടി
അ മകന്നെന്താട്ട്യേ
ഓരയും കൊണ്ടോയി
അയ്ലേത് ആകെ മൂന്ന് മീനു തുള്ളൊയ്ല്
മൂന്നെണ്ണം വെച്ച രണ്ടെണ്ണം കൊറ്ച്ച് ഒരിത്തിരി വല്പത് മറ്റേത് ആ പ്രസവിച്ച കുട്ടിണ്ടാവൂലേ അതൊന്നും
ന ഫോട്ടോത്തിലൊക്കെന്നെ കാണവല്ല കളറ്ല്ല വിട്ട് കളർ മീനേള് മുമറ്റേ
പ്രസവിച്ചൊ എന്തെക്കെ ഞങ്ങളെ ആട്ടി തച്ചിലുകളെ കെട്ടിയോൻമാരാ അചിറ്ച്ച ഉ
ന്നാലോ എണോം കാര്യോ പറിണൂല്ല ഇത്രണ്ണാന്ന് പറിണൊന്നില്ലല്ലോ ഏ അ
അത് കവ കവറില് കവറില് വെള്ളം നിറച്ചിങ്ങാണ്ട് ങ്ങനെകെട്ടിച്ചെക്കാണ് അൻന്നെ നമുക്ക് വാ ഓരോര്ത്തര് ഓരോ പെ
അത്രേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യ ഒന്നൂല്യ ഒപ്പ്ഇടോ എന്തേലും വേണോ
ഉം അഒന്നുല്ലാ ഇതില് പേരുണ്ടോന്ന് കൂടി നോക്കണ്ല്ല ഉം ഉം ഇന്നിപ്പോ ഈ വാർഡിൻ്റെ തന്നെ നീ മറ്റേത് വേറെ വാഡ്ക്കാ തോന്ന്ണ് ണ്ട്
ആ ഏതാ വാർഡും ആ ഏതാ വാർഡും കാര്യം ചോദി ക്ക്ണ്ല്ല്യ
അപ്പല്ല ചെന്നാല വര ഇത് എടുത്ത്ങ്കാണ്ട് പോണില്ല
ആ സൂപ്പർമ ആതിലായി സപ് പ്ലേക്കു അതിലായിരിക്ക്ണത്
ഏ നമ്മുടെ പഞ്ചായത്തിന്റെ കേറിച്ചെല്ലിണ വാതിലിന്റെ അടുത്തന്നെണ്ട്
ആ താഴത്ത്
താഴത്ത്
താഴത്ത ആ ഗേറ്റിൻ്റ അവിടെ ഗേറ്റിൻ്റെ അവടല്ലേ ഉം ഉം
ചെറിയ വരിയാ ഏതായാലും ഞാൻ തന്നെ ഉം ഉം ഉം അയിന് എണിക്കട ശേഷം മിയനോടർഞ്ഞ് മിയാ പൊരിച്ചിന്നാലേ അയ്നു മാത്രണ്ട്
ആ ഞാനിപ്പ ഓല് ഇങ്ങനെ വല്ല്യ പരസ് സ്ത്തിലങ്ങനെ പറിണേ
ആ ഇതതിന് പഞ്ചായത്തിന്റെ വകേണ്ത്രേ മെമ്പർമാർ ഓരോ ഇഷ്ടത്തിന് കൊട് കത്രെ ഒരു പ്രവർത്തിന്ന്ള്ള രീ തി എന്തേലും പ്രവർത്തനം ചെയ്തോഴയ്ച്ചാല് അങ്ങനെ ഒരു പ്രവർത്തനം ചീതുന്ന്ള്ളത് പറയാൻ വേണ്ടീ
അയ് അയിന് വേണ്ടീട്ട് ഇതിന് മുമ്പ് ബാലസഭാ കൂ ട്യാക്ക് ഒരു ഉദ്ഘാടനം നട ത്തീന് ഓല് മീന് കൊടുത്തീനി അപ്പൊ അയിന് വാണെ ചെല പ്പാരേലും പരാതി പറഞ്ഞിട്ട്ണ്ടാവും
ഉം ഇത് അതല്ലേ ഇത് ആഹ് ഇത് അങ്ങനെല്ലേ ഇത് മമ്പർമാര് മനസ്സ് ന്ന്ട്ട് പോയി കൊടുക്ക
ആഹ് അയന് ഏഹ്
ഞമ്മക്ക് ഗപ്പേളെ ഇട്ട് കഴിഞ്ഞാല് കൊതുകേള് പോവൂലെ അയിന്പ്പാ മുമ്പ് ചാ അയച്ചാലും കുതില കൊണങ്ങിങ്ങാണ്ട് ഗപ്പീളെടാ നിക്ക്ണോക്ക്‌ ഉള്ളിൽ വളത്ത്ന്നല്ലാന്ന്
കേ
ആഹ് ടാങ്കില് വളർത്താന്നല്ലാതെ ഗപ്പി ത്താത് അ അത് പറഞ്ഞിട്ടാണ് കൊതുക് നിവാരണം ഇത് കൊടുത്തത് എവ്ടെ എത്തുന്നാവൊ ആഹ് ഇതീ ഓലീ രണ്ടെണ്ണം കൊണ്ട് താക്ക
ആഹ് ഞാൻ ഏഹ് ഞാൻ ന്നിട്ട് കൂ ഏഹ് ഗ്രൂപ്പില് പറയ്ണ്ണ്ട് ഇതില് പേര് തന്നോലെ വാങ്ങണംട്ടോ വാങ്ങാതിരിക്കര്ത് ഇങ്ങക്ക് വേണ്ടിട്ടാണ്ന്നൊക്കെ പറഞ്ഞപ്പൊ ഞാനും കെരുതി കൊറെ ഇ
ഉം ഞങ്ങളും അയന്നെ പറയ ഞ ചെറിയ ഏരിയ പരൂസ പള്ളിത്താങ്ങിപ്പോന്ന് ഞങ്ങ അയന്നെ പറഞ്ഞത് ഇബ്ട് ഞങ്ങക്ക്‌ന്ന് ഞിപം തറ അവിടെയൊക്കെ കൊണ്ട്രമ്പത്ത് കൊട്ന്ന ഇവിട്ന്ന് കൊട്ന്നെരൊക്കെ ആണെങ്കി സുഖാണ് പഞ്ചായത്ത്ക്കൊന്നും ഇവ്ട്ന്നങ്ങനൊന്നും നടക്കൂല കൊടുക്ക അവ്ട്ക്കില്ലേ അങ്ങനെ അങ്കൻവാടിന്റെ കൊടുക്കോ അല്ലെങ്കി ആഴ്ചകുന്നത്ത് അവിടെ എവിടെങ്കിലൊക്കെ മ്മറ് അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തു കൂടി കൊടുന്നങ്ങാണ്ട് കൊടുക്കാണെച്ചെങ്കിലൊക്കെ സുഖാണ് അല്ലാത്തൊതൊക്കെ ഭയങ്കര മൂ ഇത നഷ്ടാണത് നടക്കൂല
ഒന്നും വേണ്ട വണ്ടിക്കോവുമ്പൊ മൊതലാവണ്ടെ ഇത് വണ്ടി ക്കാക്ക ബണ്ടിഓടിച്ച് പോകുമ്പോ ഇപ അതേമാരിക്ക്പ്പോ ബടെ ത് കള കാളംകാവില്പ്പോ കുഞ്ഞിക്ക് ഐസ്പീടിന്റെ മിഷീൻ വാങ്ങീക്ക്ണു പൂമോക്കും വാങ്ങീക്കുണു ഐസ്ക്രീമിന്റെ മിഷീ നാള്ണ്ട് അപ്പ രണ്ടാക്ക്പ്പ കുടി എങ്ങനെ പഞ്ചായത്ത് ന്നല്ല ഓല് ഇരുത്ത് അല്ലല്ല ഓല് ഇരുത്തയ്യായിരറ്പ്പികൊട്ത്ത് വാങ്ങിയതാ
ആഹ് ആഹ്
ആഹ് ആഹ് പഠിച്ച്ണ മിഷീൻ ര ണ്ടാക്കും വാങ്ങിക്ക്ണു അപ്പോള് വാങ്ങീട്ട് കൊറചെയ്ക്കുണു പൂമോ മോള് വാങ്ങീട്ട് കൊർചൈക്കുണു ബള് വാങ്ങീട്ടും അപ്പ ബല് ആദ്യം ഉപയോഗിച്ചിന് മിഷീന് സാധാ മിഷീനേനു. അഹ് നിഷാന്റെ അടുത്തുള്ള മിഷീന് അപ്പതിപ്പോ കാളംകാവലുണ്ട് അപ്പൊ ഓല് പൊറത്ത്ക്ക് ഇട്ട്ക്കുണു അ കാരണം കുഞ്ഞ്യബടെ അടിച്ചീന്നത് ക അപ്പ കുഞ്ഞിക്ക് വേണ്ട ഓൾ ഹൈ സ്പീഡ് വാങ്ങി ഓൾക്കും വേണ്ട അപ്പ ഉമ്മക്കും ഓക്കും വീട്ടിൽ രണ്ടാക്കും വേണ്ട അപ്പോ ആർക്കെങ്കിലു വേ ഒഴിവാക്കാൻ ന്ന് വേണ്ടവര് കൊണ്ട്യക്കോട്ടെ അങ്ങനെണ്ട് പറയണ് അപ്പാ ഞാൻ ഉമ്മ എന്നോട് പറഞ്ഞ് കളങ്കാവലിണ്ട് മിഷീൻ അനക്കും ണോ വെച്ചോ ആ ഉഴവിടി വെച്ചോ പൈസ എത്ര കൊടുക്കണ്ട് പൈസ ഒന്ന് മളകോൽക്ക അവസ്ഥയാലോ ഒഴിവാക്കി കൊടുത്താൽ മതിയാറ അഞ്ഞോട് അപ്പ ഞാനിതേമാർക്ക്‌ മൂത്തമ്മാക്ക് വുൾ ആഹ് അത്രള്ളൂ പിന്നം മാമ മൂത്തമ്മാക്ക് ങ്ങനെ വിളി ക്കി അപ്പ കുഞ്ഞിണ്ടായിനു കുഞ്ഞിറ്റീക്ക് വിളിച്ചപ്പോങ്ങനെ പറഞ്ഞു ബടെണ്ട് പറഞ്ഞു ആ കൊട് കൊണ്ടവച്ച ആർക്കുവേണങ്കിലു കൊണ്ടയിക്കോട്ടെന്ന് ആഹ് എന്ന ഞാൻ വരണ്ട് കൊണ്ട പോവാന് ക അന്ന പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മക്ക് വിളിച്ചിണ്ടായിരുന്ന് എന്തോള് വരായിനി ചേയ്യിചിക്കാണ്ട് ആ ഓള് വരില്ല കാരണെന്ത ആർക്കും കൊടുക്കരുത് ഹസ്നാനോട് പറഞ്ഞിയിച്ചിരുന്നു ഓൾ നിക് ടി അതേയ് ഞാൻ നോക്കിവെച്ചതേയ്ന്നു പറഞ്ഞു അതെ മാരി ആക്കര്തട്ടോ പറഞ്ഞു ആഹ് അത് പറഞ്ഞിട്ടില്ല മോസല്ലേ നിക്കാഹ് കഴിഞ്ഞേക്ക്നന്നേ പറീണത് മോസല്ലേ അതേ മാരിക്ക് ക്കങ്ങനെ പറഞ്ഞെച്ചീഞ്ഞുമോ
ക്കവടെ കൊട്ന്ന് കൈഞ്ഞാലേ
ആഹ് ഞ ഞ്ഞി പ്പോ ടീ വി ന്റ വടെ വെച്ചീഞ്ഞിലെ ടീ വി വെ ചവടെ അരൂലോ റൂമിലോ അവിടെ വെക്കേണ്ടി വരേയ്കാരം ടീവി വെച്ചവടെ എവടെ ഞമ്മക്ക് വെക്ക്
നാപ്പെന്താ അവനാന് കീറ്യേതും താക്കാനും ഷേയ്പാക്കാനും തിനും അത്ര പണികിട്ടിയാ അത് സുഖല്ലേ.
അുംേ മറ്റേ ഓരടുത്തക്ക് ഇങ്ങനെ അടിച്ചാൻ പോവാനും അതൊരു ഗതിയട അപ്പൊ ഇന്നലെ അ ഇണ്ടായി അതൊക്കെ ഇടെ അടുത്ത് പോയിണ്ട് അടിച്ചു ബജിന്റെ അടുത്ത് പോയിങ്ങണ്ട്
ആഹ്
ഓള്തേമാര്ക്ക് പൈനൊന്നരക്ക് പോയ്റ്റ് പിന്നെ ഒന്നേ മുക്കാലൊക്കൈക്കുണു കുറേ അടിച്ചാഡൈനു ഓൾക്ക് അപ്പ പിന്നെ അവിടെ പോയി അടിച്ച്ക്കേനു മറ്റൊളര്ത്ത്ക്ക് ചെന്നാലും ഓക്ക് കേടാണ് അതാണ്
ആഹ് അതാണ് ഇതാണ് പറയും ഇന്റെതൂണ്ട് ഇപ്പൊ ഇട്ത്തതൊക്കെട ചുരിദാറാളൊക്കെണ്ട് ങ്ങനെ നട വേഗം വുടാണതെ ഒറ്റ ഒരു വട്ടേലും അടിച്ചേലും ചിജ്ജണം ഇതാക്കാണെങ്കിലും ആഹ് ഇമ്മടെ ടിച്ചെങ്കിലും അപ്പ അങ്ങോട്ട് പോരുമ്പോ കൊണ്ടന്നാ കുഞ്ഞങ്ങൾടെ അടുത്ത് ഇത്തിരി കൊണ്ടകൊടുക്കണം ഇബടെപ്പോ ഇത്ത മരുമോളെ അടിച്ചുന്ന് പറയിണ്ട് ചോദിച്ചോക്കെട്ടെ ഇനി ഒഴിവുമുണ്ടോന്ന്
ഞങ്ങ മുന്നെത്താൻ പെരില്ലേ ആ പിന്നെ
ആ ആ ആ ആ ആ
അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ് അവള് ആ ആ ഓള് അടിച്ച് കൊടുക്കുണ്ട് ഉടുപ്പുകളും അങ്ങനത്തെ ഒക്കെ അടിച്ചൂന്ന് പറയുന്നുണ്ട് ഞാനിതുവരെ കൊടുത്തു നോക്കിയിട്ടൊന്നുമില്ല
ആ എന്നാ അങ്ങനെ അടിച്ചെങ്കിൽ നമുക്ക് സുഖാണ് അവനൊന്റെ ആൾക്കാർ ഉണ്ടെങ്കിലൊക്കെ
ആ അടുത്തണങ്കി സുഖമാണ് അത്ര ദൂരം പോകും വേണ്ട
ആ ദൂരം പോവും മാണ്ട ഏ
ഇനി ഇപ്പോ അവിടുക്കൊന്ന് പോയാരുന്നു ഞങ്ങളുടെ കണ്ടേ എങ്ങിട്ട്
അതാണെ പിന്നെ സുഖവാണ്
ഒന്ന് കൊടുത്ത് നോക്കണം
ആ വെറുതെ അവിടെ ഓയില് എന്തായാലും ഉപ ഓ അത് ഉപയോഗിച്ചിട്ടില്ലേ പുതിയ ആ
മ് അപ്പം അവക്ക് പറ്റില്ലല്ലോ റെസ്റ്റല്ലേയോ
അവള് ഇപ്പളല്ലേ ഓള് പള്ളിലോക്കെ ഉള്ളായെനെ മുൻ ഒന്നുടെ വാങ്ങിയാടും പഠിച്ചും ഇങ്ങടും സർട്ടിഫിക്കറ്റ് വാങ്ങിയേച്ച് കുത്തിയിരുന്ന് അവളിങ്ങനെ അടിച്ചു പെണ്ണ് ആണെങ്കിലും ഓളും പൂ മോളും ആ ഓളും പൂ മോളും ഒക്കെ ഇങ്ങനെ അടിച്ചിന്നാ ആ അപ്പൊ പിന്നെ ഇപ്പൊ ഇത് വേണ്ടായിട്ട് ഈ സ്ഥലം മൊടക്കുവാണ് ആ പ്പൂ മത്ത ചിന്നത് അപ്പൊ പിന്നെ അത് പൊറത്തക്ക വച്ചു മാറിട്
വണ്ടി വണ കൊല്ലള ആ ഞാനൊരു ട്ട ഞൻ വണ്ടി വന്നിട്ട് ഒരു ദിവസം
ആ ആ ആ ആ ഒരു ദിവസം പോ ആ ആഹ് ബസ്സിന് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് ഓട്ടോറിക്ഷ് ല് കൊണ്ടരണം രിതീക്കുണു ബെലഗമ്മാമാ ക്ക് ക്കൊ സ്കൂളിലാ അന്നേ പറ്റുള്ളൂ ഓലൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെ ഒയിഞ്ഞ് പോവാ ഉം അങ്ങെ എന്നാ പിന്നെ കാണലു ആയി
ഉം
റ്റോള് വന്ന്ക്കുണു വറ്മോള വന്നുക്കുണു ആല
ആഹ് അവള് വന്നുക്കുണു അവള് മിഞ്ഞാന്നോ നാലാന്ന കുഞ്ഞമായി ന്നലെ മരിച്ചോട്ത്ത്ന്ന് കുഞ്ഞമാ അയ്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസായി പോ ന്നലെ എന്റെ അമ്മായി മരിച്ചീന്ന പിന്നെ ആഹ് മേലല്ലേ വല്ലിപ്പാന്റെ അൻസത്തിന് മുമ്പില്ലേ മേല മൂത്താപ്പല്ലേ അയിന്റെ പെങ്ങള് നേരെ ഇമ്പടെ ഒലിപ്പോയി അയിന്റെ പേര അവ നിന്നലെ രണ്ടുമൂ ഒരു എട്ടര എട്ടെ മുക്കലൊക്കെ ആയപ്പോ വിളിച്ച്ണു ഇങ്ങനെ മരിച്ചു പറഞ്ഞങ്കാണ്ട് അതാണിച്ചീ ആഹ് രാവിലെ കൈല് അതാണിചെയ്യല്ലോ ഊ നല്ല വ ച്ച് ങ്ങോണ്ടാക്കാരം എപ്പളും അതെ വന്നാൽ അെ എല്ലാട്ത്തും കൂടി വരും അങ്ങനെയര്ന്നു അപ്പൊ എപ്പളും പറയും പെരെക്ക് കുടിരുന്നിട്ട് ഇജ്ജിൻ്റെ പെരാണാൻ വന്നിട്ടില്ലല്ലോ ഇജ്ജിൻ്റെ പെരാണാൻ വന്നിട്ടില്ലല്ലോ ചോയ്ച്ച കുറേ കൂടി കുടിന്നിട്ട് പിന്നെ ഇങ്ങ അയിന് മക്കളൊന്നുല്ല ശെരിക്ക് അയിനെ ചെറുപ്പ അയിന് പന്നെ പെണ്ണ് ഇങ്ങനെ മാപ്പള പെണ്ണ് കെട്ടീട്ട് കുട്ടികൾ അത് മരിച്ചിട്ട് പെണ്ണുങ്ങള് മരിച്ചിട്ട് കെട്ടിയതിന് പിന്നെ ഇതിനെ ആയില്ല ആയിട്ട് ചെറിയ കുട്ടികളാണ് ഒന്നിന് അഞ്ച് വയസ്സും ഒന്നിന് ഏഴ് വയസ്സും ഒക്കെയാണ് ഇതിനെ കെട്ടിക്കൊണ്ടോവുമ്പോ എന്നിട്ട് ഡൈറ്റിനെ നോക്കി മരിപ്പിച്ചേ മൂന്നാല് ന്ന് കൊല്ലായിക്കല് കടക്കല എടുത്തിട്ട് വെജാതെ വെജാത ഇങ്ങനെയായിട്ട് പറ്റേ വജാതായിട്ട് ഇപ്പോ മൂന്നാല് മാസയിട്ടുളൂ ഇന്നാലും വല്ലാതെജായ്ട്ട് ഇങ്ങനെ ആഹ് ആഹ് ആയിട്ട് അയിന് ബോ ല്ല ചെറുക്കന് ഞാ പറ സ്വന്തം മക്കക്കൂടി ണ്ടാവൂല്ലേ അങ്ങനെ അ തമിയ്നാ കൊണ്ടോണത് അങ്ങനെ പക്ഷേ അങ്ങനെ നോക്കിണ്ടാക്കിയതാണ് അതാണ് ആ ഒര് ആ എന്റെ കുട്ടികള് എന്റെ കുട്ടി അയിനെ അങ്ങോട്ടേക്കാണ് കൊ അ ഞാലേ ഇത് കഴിഞ്ഞാല് ഇത് സ്വന്തം മക്കളേം കൂടി അങ്ങനെ എന്റെ കുട്ടികള് എന്റെ കുട്ടികള് എന്റെ മാളമ്മ എന്റെ പാപ്പനും പറഞ്ഞു നടക്കാക്കാരം അങ്ങനെ ജൈവങ്ങൾ അതിനേറ്റ ആക്കേണ്ടിട്ട്
ആ
പിന്നെ അങ്ങനെ നോക്കിയതാണ് ഇങ്ങോട്ട് പിന്നെ ഇന്നലെ മരിച്ചപ്പം പിന്നെ മോൾ ചേർന്നപ്പൊ പിന്നെ എന്താ കാട്ടീതിങ്ങള് ഇങ്ങനെ എന്താ മുട്ടിക്കെ അപ്പൊ പിന്നെ ഉവിക്ക് വിൾച്ചോക്കി അ ഓ പിന്നെ ഓ ഒരു ഇവടെ പാണ്ടിക്കാടന്നെല്ലേ ഒരു കാരായില്ലെ ജാ അങ്ങനെ പോവേം ച്ച ഉളതാറായി ൻ പയാ ഞാനും പാണ്ടിക്കാട്ടേക്ക് വരാന്നെ അപ്പൊ ഞാൻ പാണ്ടിക്കാട്ടേക്കിവിടേന്നു ബസ്സ് കേറിയപ്പോ ഓളുഓനും ഉണ്ടായിന്നു അവ്ടെ ന്നിട്ട് അങ്ങനെ പോയി ഉപ്പെ തിരിച്ച് പ്പ തന്നെ തിരിച്ചു പോവേം ചെയ്തു
ആ ആയിക്കോട്ടെന്നാ ശരി